കേക്കണില്ലേ ഹലോ ആഹ് കേ ആഹ് കേക്കാൻ പറ്റിണില്ലേ റേഞ്ചില്ലേ അവിടെ റേഞ്ചിന്റെ പ്രശ്നവൊണ്ടോ ആഹ് ഇപ്പൊ കേക്കാൻ പറ്റണുണ്ട് ആഹ് ആഹ് എങ്ങനെ ഹലോ ആഹ് കേൾക്കില്ലേ എന്താ നിങ്ങള് പറഞ്ഞത്
ഇവിടെ പിന്നെ ആഹ് ഞാൻ പൊറത്താണ് പൊറത്താണ്
തന്നേ എന്താ പണി തോരടുക
അല്ലല്ല തോരലക്കെ കഴിഞ്ഞിക്കണ്
ഏഹ് ഉച്ചക്കെന്താ എന്നിട്ട് ഉണ്ടാക്കിയത് ഓൽക്ക്
ഉച്ചക്ക് ചിക്കന്
ആഹ് ഇനി അതാവുമ്പോ പിന്നെ നിങ്ങൾക്ക് ചോറിനും ആ കടി പിന്നെണ്ടാവും
ആഹ് എടുക്കാല്ലോ
ആഹ്
കടിയൊന്നും വേണ്ട കടി ഉണ്ടാക്കണത്
അതാണ് ഒരാക്ക് ഒറ്റക്ക് ഉണ്ടാക്കുമ്പോ നമുക്ക് ഗതികേടാണെ മറ്റേതാകുമ്പോ എല്ലാരും പാടെ കൂടി ഉണ്ടാക്കുമ്പോ അത് രസമാണ് തിന്നാനും ഫ്രൂട്ട്സും കാര്യോം അങ്ങനാവുമ്പോ വെള്ളങ്ങളൊക്കെ ആകുമ്പോ അങ്ങനെ രസത്ത് കൂടി പോവൂട്ടോ മറ്റേതാകുമ്പോ എന്താ നമ്മക്ക് ഒറ്റക്ക് ഒരു മനു ഷ്യന് മാത്രം ഉണ്ടാക്കുമ്പോ നമ്മക്ക് ഒരു ഗതികേടാണ് ചോറ് ഉണ്ടാക്കി ഒക്കെ നമ്മള് തന്നെ ഉണ്ടാക്കണ്ടേ
ആഹ് അതന്നെ ആ വർക്കേരിക്കകത്തെ ലൈറ്റ് കെടുത്ത് കേട്ടോ ലൈറ്റ് കെടുത്ത് ലൈറ്റ്
ഓൻ ഇന്ന് പോയിട്ടുണ്ടാവി കൊറ പോയിട്ടുണ്ടാവലോ അല്ലേ ഇന്ന് വജ്ജ ആയിട്ട്
ഇല്ലടി പോയിട്ടില്ല പോയിട്ട് ഇപ്പ കൊറവുണ്ട് ആഹ് പത്തിലല്ലേ ട്യൂഷനും ഉണ്ട്
ഒണ്ടല്ലേ ഇനിയിപ്പോ ഞമ്മക്ക് ഓലില്ലാറെ ബേജാറ് ഞമ്മക്ക് ക്കേക്കാരാ
പിന്നെ ഭ
പത്തായത് കൊണ്ട് വല്ലാറ് ബേജാറ് ടെൻഷും ടെൻഷനും കാര്യം നമ്മക്കേക്കരാ
ടെൻഷനും കാര്യം പത്താം ക്ലാസ് റിസൾട്ട് വന്നാലാണ് മോളെ വിവരം
അതാണ് അപ്പളാണ് ഒരേ പ്രായക്കാർ ഒപ്പവൊള്ള ഒരു കുടുംബ ത്തിൽ ഉണ്ടെങ്കി എന്നാ പറയും വേണ്ട
ഞാൻ ഞങ്ങടെ കുടുംബത്തിലുണ്ട്
ഉണ്ട് എന്ന് അങ്ങനെ പറയുവേയും മേണ്ട ഓനിക്ക് ആദ്യം നമ്മ ഓൽക്കങ്ങനെ അറിയേണ്ടത് ഉണ്ടാവോ ഓനിക്കെത്രയാ ഓനിക്കെത്രയാ അയച്ചാണ്ടുള്ളത്
എളേച്ഛന്റെ മൂസേന്റെ കുട്ടി എന്റെ കുട്ടി പത്തില് ഒരു ക്ലാസ്സിലാണ്
ഒരു ക്ലാസ്സിലാണോ അതാണേ അപ്പോൽക്ക് എത്ര എത്രേ
ഒരു എൽ കെ ജി മുതൽ ഒരു ഒരു ക്ലാസ്സിലെന്നേര്ന്നു.
ഒരു ക്ലാസ്സിലെന്നേണ്. ഏഹ് ആൺകുട്ട്യോ പെൺകുട്ട്യോ അതൊ ഏഹ് ഓല് പിന്നെ നല്ല ചങ്ങായിമാരേക്കാരപ്പോ.
ആഹ് ഇക്ക് മൂന്ന് ആൺകുട്ട്യേളാടി.
ഇങ്ങക്ക് ലേ പെൺകുട്ട്യേളില്ലാല്ലേ. ഓൽക്ക് എളേച്ചനോ?
ഓൽ ഓൽ എളേച്ഛന് ഒരു പെണ്ണും രണ്ടാണും.
ഒരു പെണ്ണും രണ്ടാണും ഏഹ് ഇവടെ വല്യോന് ഇപ്പഞ്ഞ് ഇപ്പ രണ്ട് മൂന്ന് കൊല്ലം കൂടി ആയാ നോക്കാനും ആയല്ലോ ല്ലെ. ഇരുപത് വയസ്സല്ലേ ആയത്.
ആഹ് അപ്പോ നമ്മക്കിനി പെണ്ണൊക്കെ കണ്ടെത്തണം.
പെണ്ണ് കണ്ടെത്തണം ഇപ്പൊ പിന്നെ കണ്ട് വെച്ചാ ഞമ്മക്ക് അത്രിം നല്ലത്. അതെന്നെ. ക്കതല്ലേ കണ്ട് കിട്ടാണെങ്കി സുഖാണറ്യെ. ഓലെന്നായിട്ട് കൺ നൽ ല്ല നല്ലത് നോക്കി കണ്ടെച്ചാണി പിന്നെ സുഖാണ്. ഇപ്പ അല്ലാത്തോൽക്ക് പെണ്ണും കി ട്ടാൻ പണില്ല്യ പണിയാണേ.
അഹ് ആഹ്.
ഈ ബു ആദ്യം തന്നെ മറ്റേതാ പണ്ടില്ലോലൊക്കറിം. പ്രേമം പറ്റൂല്ല ഇപ്പൊ പ്രേമിച്ചോൽക്കേ പെണ്ണൊള്ളു.
അതന്നെ പ്രേമിച്ചോൽക്ക് പെണ്ണ് വാണം പിന്നെ. ആഹ് സരിയാണ് ഇപ്പ അങ്ങത്തെ കാലാടി.
ആഹ് അതാണേ. ഇപ്പൊ ഇപ്പൊ ആരാ പ്രെ കണ്ടച്ചോ കണ്ടച്ചോ ത്താദ്യം തന്നെ കണ്ടച്ചോളി ന്നാ റിയാ. പിന്നെ ഞങ്ങക്ക് വെജ്ജ റിം എവിടെ കിട്ടാനുല്ല.
ഉം കിട്ടാൻല്ല്യ, ഇപ്പ കിട്ട്ണത് എന്തച്ചിട്ടാ പെണ്ണ്ങ്ങൾ ചോയിക്ക്വേ പഠിപ്പുണ്ടൊ ഡിഗ്രിണ്ടൊ എന്താ ജോലി ഒക്കെ ചോയിച്ചു അറ്യോ.
അത് ചോയ്ച്ചാലേ ഓൽക്ക് പറ്റുള്ളൂ അല്ലാത്തോൽക്കാർക്കും വാണ്ട തേ.
ആഹ്.
ഓൽക്കും തന്നെ അ ആഹ്. എന്താ എന്ത വെൽ ഒറ്റ മകനാണെങ്കിൽ ആകെ ഒരു മകനാണെങ്കിൽ ഓൽക്കത് പറ്റൂല. ച് ആഹ് അങ്ങനെ ക്കോരോരൊ ഇപ്പത്തെ ഡിമാന്റും കാര്യയൊക്കെ കേട്ട് കഴിഞ്ഞാലേ, ഇമ്മാര് ചുരിദാർ ഇട്ണ് ണ്ടോ ആഹ് അങ്ങനെയൊക്കെ ഒരാച്ചിരാണ് ശു
അത് പിന്നെ പെരേല്ള്ള ആൾക്കാര് പറ്യേ തോനാള് തോന ആള് ള്ളോട്ത്ത്ക്ക് പറ്റൂല്ലാ രണ്ടാൾള്ളോട്ത്ത്ക്കേ പറ്റൊള്ളൂ ന്നൊക്കെ പർഞ്ഞീനി.
അതാണേ. ഇന്നാ അങ്ങനെ രണ്ടാംകുട്ട്യേളാണെങ്കി ഓലിന്ന ചെറിയോൽക്ക് കെട്ടിച്ചും കൊടുക്കുലേ ഏത് എന്നും എന്താ ഇബല് ഓലെട്ത്തല്ലേ പർണ്ങ്ങാണ്ട്.
ആഹ് അതെന്നെ.
അതാണ് അങ്ങനി ഓൽക്ക് പറ്റൂല. അതാണ് ഓരോര്ത്തര് ഓരോന്ന് കണ്ട്പുട്ച്ച്ണതാണിപ്പം.
ആഹ്. അയ്നച്ച് തള്ളാര് നി ക്കു ചെയ്യും തള്ളാ
അതാണെ അതിനൻസരിച്ച് തള്ളാരും നിക്കും അല്ലെങ്കി പിന്നെ കൊഴപ്പല്ല.
ആഹ്
ഇത് അങ്ങനെ നിക്കും ചെയ്യും. മറ്റേത് ആണാല് പണ്ടില്ലത് കാണാ പണ്ടില്ലോല് എന്താ ഓര് പെരക്കാര് കണ്ട്പുട്ച്ചതേക്കരം. അതന്വേഷണും കാര്യൊക്കെ ഉള്ളത് അയ്ല് പറ്റണം. പിന്നെ പെൺകുട്ട്യാക്ക് വേറെ അഭിപ്രായും കാര്യൊന്നും പറയാൻ പറ്റൂല.
ആഹ്
ഇപ്പൊ ഇപ്പൊ അങ്ങനെല്ല ഇപ്പൊ ഇപ്പ പെരക്കാര് മുണ്ടാതി നിക്കും കുട്ടിയാള് മുന്നിലെകിറങ്ങി കാര്യം ചോയിച്ചും വയസ്സ് കൂടാൻ പറ്റൂല വയസ്സ്ള്ളത് വാണം അതാണേ ഒന്നോ രണ്ടോ വയസിന് താഴെ പറ്റോള്ളൂ അല്ലാതെ ഒപ്പത്തിന് അല്ലെങ്കിൽ അല്ലാത്ത ഒരു ഒപ്പത്തിന് അല്ലെങ്കിൽ എന്താ അഞ്ചാറ് വയസ്സുണ്ടെങ്കിൽഓല്ക്കത് പറ്റുല ചെയല്ല അപ്പൊ വയസ്സ് ഏറി
ആഹ്‌ അങ്ങനെ തന്നെ വളയാം ഈ പെണ്ണുങ്ങണ് അബിപ്രായം പെണ്ണുങ്ങളോട് കാര്യം ചോയ്ക്കും നിങ്ങൾക്ക്ക് എന്താ അഭിപ്രായം എന്നൊകെ ചോയിക്കും ചെയ്യും
അതാണേ ഓ പിന്നെ ഓലലപ്പ ജീ അല്ലാത്തോര് ഒല്ക്ക് പറ്റൂല പറഞ്ഞ കഴിഞ്ഞു ഇപ്പൊത്തെ കാലത്ത് ആൺ പോയ കഴിഞ്ഞില്ലേ
അതന്നെ അത തന്നെ
അതാണ് ഇന്റെ മൂത്തമ്മാന്റെ കുട്ടി മോലിയേരാണ് ഓലക്ക ഇപ്പ പണി ടുത്തിട്ട് എത്രയപ്പൊ കിട്ട ആദ്യത്തോൻ കെട്ടി ആദ്യയിട്ട് അതില് പോന്ക്ക് എന്താ ഓന് കൊറച്ച് ലോങ്ങാണ് തൃശ്ശൂർ അങ്ങനെയൊക്കെയാണ് പണിയെടുക്കുന്നത് അയില് ഓനിക്ക് ഓലയ്ച്ചീലൊകെ വെര ഇന്നിട്ട് ഓനിക്ക് ഓള്റ പരാതി പ്പോ എന്തൊക്കെ ഓ ടൂറോണ്ടോണില്ല പിന്നെഓന്ക്ക് സ്കൂട്ടി ഓട്ട ആ വണ്ടി ഓട്ട വണ്ടി ഓട്ട്ടാൻ വെയിക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് രണ്ട് പാവനത്തിന്റെ മഹർ അന്നേ ഇട്ട്ടുത്തു എന്നിട്ട് അന്ന് ഇതേമാതിരി ഇട്ടോട് ടുത്താണ്ട് ഒൾക്ക്ആ മഹർ വാണ്ട പറഞ്ഞു ആ മഹറുംങ്ങോണ്ട് ഓള് പോയി ഇപ്പന്ന് ടോം കെട്ടിച്ചു അപ്പ ഇപ്പൊ സ്വർണ്ണത്തിൽ ലക്ഷം കടന്നില്ലേ അതാണ് ഇപ്പൊ ന്നട്ട് ഓം നോക്കുമ്പോ നോക്കുമ്പോ ഈ മോലിയമാർക്കൊക്കെ എന്ത് താ പണിയെടുത്താ കിട്ട ഈ കുടിചെലവും നോക്കണം മോക്ക എടുക്കണം കുട്ടൂലെ ഇന്നട്ട്പ്പം ഓനിപ്പം രണ്ടാമത് കിട്ടി ശരിയായി അതാണെങ്കിലോ ആദ്യത്തോൻ കെട്ടിയത് രണ്ടാം രണ്ടാമത് കെട്ടിച്ച പെണ്ണ്നെയ്ന്നു കിട്ടായിറ്റ് ന്നിട്ട് ഇപ്പോന് കെട്ട്യപ്പോ ൻക്ക് ആദ്യത്തെ കെട്ടിച്ചാത്തൊരു കുട്ടീനെ തന്നെ കിട്ടും ചെയ്തു ഞൻ പറ്യ ഇതേക്കാരപ്പൻക്ക് വിധിച്ചത് അറ്യ പ്പോണ്ടൊരു ന്നട്ട് പിന്നെ ഓള് എന്താ റൂമ്ന്ന്പൊർത്തെർങ്ങൂല മോല്യമാ ആണുങ്ങളെ ഓള് കാണാൻ പറ്റൂല അപ്പോള് റൂമ് ആ ല് വന്ന് കൈഞ്ഞ ഓള് റൂമ് കുത്തർക്ക അതൊക്കെ പെരീല് നിക്കുമ്പോ നടക്ക്‌ണ കാര്യ
അതന്നെ അത് നട്ക്ക്‌ണ കാര്യല്ല മളെ
അതാണ് ഇന്നിട്ട് പിന്നെ ഓളെന്നെ ഓളായി പി ഓൾ കുൾ വേനലാവുമ്പോക്ക്‌ വടം വള്ളം അവിടെ വെള്ളം കൊറ പറയുന്നേട്ടു ഓൾക്ക് കുളിച്ചാനും പാവം മൂത്തമ്മീം മൂത്താപ്പ്യട്ടോ ന്നട്ടോക്ക് കുൾച്ചാള്ള വള്ളം ലോൽ കൊണ്ടേച്ചൊട്ക്ക ന്നിട്ടോൾ കുൾച്ചതാ ആഹ് ആ ന്നട്ട് തന്നങ്ങനീ ഓളെ നോക്കീട്ട് ഓക്ക് ത് വാണ്ടാണ് അതാണ് അങ്ങനീ ഓളെ നോക്കീട്ട് ന്നട്ട് അടുക്കളീത്തെ ഫുള്ള് മൂത്തമ്മന്നെ അയ്നെ മൂത്തമ്മാക്കാണെങ്കില് എഴുപത് വയസ്സായിണ് അത്ര പ്രായായിക്കുണും ചെയ്തുക്ക്‌ണു ഇവനാ ചെറിയ മകനാണ് അപ്പ പിന്നെ ഓൾ അത്രീം നോക്കിടുത്താലോ ക്ക്‌ സുഖേറീട്ട് പോയിഅറ്യ ഓക്ക് അപ്പൊ റ്റേ ഓള് ഒന്നും ല്ലായിറ്റ് തൊക്കേണ് ഓൻക്ക് വണ്ട്യോട്ടാൻ വൂല ടൂറൊണ്ടോവൂല
ആഹ് ഇപ്പത്തകുട്ട്യന്താ പാട്
ഇപ്പത്തെ ഇപ്പൊ ഒരാഴ്ച്ചായിട്ടൊള്ളൂ കല്യാണം പ ല്ല ഉഷാറാണ് റിണ്ട് വർത്തത്തിനാണെങ്കിലും റ്റത് ആരോടും മുണ്ടില്ല തെല്ല കൊർച്ച് പക്ക്വതൊക്കെള്ള ടൈപ്പാണ് റിണ്ണ്ണ്ട് കണ്ടിട്ട്
ഏ അൽഹംദില്ലാഹ് അഹെന്നെ മുന്നോട്ട് പോട്ടെ
നിന്നും നെലനിൽക്കട്ടെ ഓൻ അറിയ
അതന്നെ ഒന്ന് കഴിഞ്ഞപിന്നെ രണ്ടാമത് നല്ലപോലെ ആയി കിട്ടാണ് നമ്മളെ
നല്ല പോലായി കിട്ടട്ടെ മറ്റതീ ചെർക്കമ്മാരായി ആ മുപ്പത് വയസ്സായിട്ടൊള്ളൂ ഓന്ക്ക് അപ്പ കാണ്പ്പ അങ്ങനിം
ആഹ്
അപ്പൊക്ക് രണ്ടെണ്ണംങ്ങനെ അപ്പൊ പിന്നെ ങ്ങനാവുമ്പോ കെത്യേടു ആണ് ഈ ആങ്കുട്ട്യാക്കും തന്നെ മടുക്കേ
അതെന്നെ മട്ക്കായിര്ക്കോ
അതാണ് ങ്ങനായിക്കയ്ഞ്ഞ ഓലും എടങ്ങാറാവെന്നല്ലേ ഈ കുടുംബം നോക്കണ്ടതും
പിന്നെ ഓല്ക്കൊരു വെറുപ്പാകാരടി
അതാണ് പിന്നൊരു വെറുപ്പാണെ ന്നട്ട് ഇപ്പറിണ്ട് കടൊക്കെ വാങ്ങികാണ്ടാണ് പ്പൊ കല്യാണം ഇണ്ടാക്കിക്കണത് ഒന്നും വേണ്ട മഹറും ഡ്രസ്സും ഉണ്ടാക്കണ്ടേ അതന്നെ ഈ മഹർനെന്നെ രണ്ടു ലക്ഷം മറ്റേ രണ്ട് ലക്ഷൊർപ്യെക്ക് നാല് പവനം കിട്ടി നാലൊ അഞ്ചൊക്കെ കിട്ടീനി
ആ ഇപ്പ ഇപ്പൊരു പവൻ കിട്ടണെ എത്ര ഒന്നിന്റെ മേലായിലെ
ഒന്നിന്റെ മേലെ വാണേ അയ്ന്റെ കൂലിയൊക്കെപ്പാടാകുമ്പൊ ക്കൊന്നൊ രണ്ട് ലക്ഷുർപ്യേന്റെട്ത്തങ്ങനെ വരും പിന്നെ തുണ്യാള് വേറെ ഒക്കീ പണിട്ത്തിട്ട് വാണ്ടേ അക്കെ പിന്നെ നമ്മള് താക്കണ്ടേ
ആ അപ്പൊരു കല്യാണം കൈച്ചണേ ഒരു പത്ത് ലക്ഷം ണ്ടേലും കല്യാണ ചെലവ് കജ്ജൂല എന്താ ചെലവേച്ചിട്ടാ
പിന്നെന്താ ചെലവാണേ ഇപ്പത്തെ കല്യാണങ്ങളും അങ്ങൻത്തെ കല്യാണങ്ങളാണേ
രണ്ടീസം
അതെ അതാണ് ഇപ്പത്തെ കല്യാണങ്ങളങ്ങനേണ് മറ്റേത് അർഞ്ഞാല് തലേന്ന് പര്പാടി അന്ന് പിന്നൊരു കല്യാണം അഹ് കൈഞ്ഞ് ഇത്പ്പൊ ഒരാഴ്ച മുന്നേ തൊട്ങ്ങൊരു കല്യാണ പരിപാടികള് മഞ്ഞ കല്യാണം പച്ച ക്കല്യാണം ബ്രൈറ്റുബി അർഞ്ഞാണ്ട അങ്ങനെ കല്യാണം തന്നല്ലേ ഇല്ലാത്താ അയിനൊക്കെ ഈ പെൺട്ടിയോളെ കെട്ടിച്ചാണെങ്കിൽ അയിനൊക്കെ ഈ ഡ്രസ്സുകളും കാര്യൊക്കെ വാണ്ടേ അരികുത്താനും അങ്ങനെ തൊക്കെ കൊറച്ച് ഓരോർത്തർ കാട്ട്ണ കണ്ടാ അങ്ങനെണ്ട് കാട്ടണേ
ആഹ് ഈ പൈ പൈസല്ലൊരു ആഹ് ഇന്ദുക്കളില്ല ഈ പൈസല്ലോര് കാട്ട്ണ കണ്ട് പൈസ ഇല്ലാത്തവര് ഈ എട
അതെന്നെ എടങ്ങേറാവുണ് ഒന്നും വേണ്ടാ മുട്ടായി കൊടുക്കലിനൊക്കെ എത്രങ്ങാനും മുട്ടായി ആയിട്ടാ പോവാ അത് ഒരാളങ്ങ് കാട്ടിക്കഴി ഒരിക്കലും ഇല്ല ഒരു പ്പോ മുട്ടായി ഇഷ്ടപ്പെട്ട് കൊടുക്കാനാ ഇത്പ്പോരാ മുട്ടായി ഐഫോണ് കയ്ച്ചേന് ഇല്ലാത്ത മാമൂല് ഡ്രസ്സാള് ഇല്ലാത്ത മാമൂല്യങ്ങളൊന്നുല്ല
അതന്നെ അതന്നെ അങ്ങ് എന്താ പറയാ കാലം പോണ പോ
അപ്പൊ അതാണ് ഈ അവസാനിച്ച് ക്ക്ണു കാലൊക്കെ കഴിഞ്ഞുക്ക്ണ് ഇപ്പൊ ഇഞ്ഞ് ഇങ്ങനെക്കെ കാണണ്ടേരും ഇനിയിപ്പോ ഓരോ പരീക്ഷണങ്ങളന്നെ
അള്ള ഇതിനൊക്കെ പരീക്ഷിക്കും അതാ
അതാണ് ഉം അതാണ് ഇപ്പൊ ആദ്യത്തെമാരൊന്നുല്ലല്ലോ ഇപ്പൊ ഓരോന്ന് യുദ്ധങ്ങൾ തുടങ്ങി ഓരോന്നും കിട്ടാതായിങ്ങാണ്ട് ഇപ്പൊ യുദ്ധം തൊടങ്ങി കഴിഞ്ഞാ പ്രവാസേള് നാട്ട്ക്ക് വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ നാട്ട്ത്തെ ആഹ് ആഹ് ഒരേ പോക്കെ ഒക്കെ കഴിഞ്ഞു
പിന്നെ പയേ പണ്ടത്തെ പോലത്തെ ജീവിതത്ര പിന്നെ വര്യാ എങ്ങനെയായാലും പടച്ചോൻ കാക്കട്ടെ
പടച്ചോൻ കാക്കട്ടെ ഓരോ എടങ്ങേറാള് വന്നു കഴിഞ്ഞാ അതാണ് ഓരോ എടങ്ങാറേള് ഇപ്പോ ഗ്യാസന്നും വേണ്ടാ നമ്മള് അടുപ്പ് അടുക്കളേക്ക് വരെ എത്തി നമ്മള് അവിടെ യുദ്ധണ്ടെങ്കിൽ നമ്മളെ ബാധിച്ചൂല എവിടെ നമ്മെ അടുക്കളയിൽ വരെ ബാധിച്ചതാണ് അതൊക്കെ
ആഹ ഗ്യാസ് ഇവിടേണ് കി
നാൽപീസ അഞ്ച് നാല് ഇല്ലേ നാല്പീസം കഴിഞ്ഞിട്ടേ ബുക്ക് ചെയ്യാ പറ്റൊള്ളൂ അല്ലാതെ ബുക്ക് ചെയ്യാൻ പറ്റൂല
ആഹ് മറ്റ്
അതാണ് എന്നിട്ട് പിന്നെ കിട്ടണം എന്നിട്ട് അതാണ് മറ്റേത് ആൾക്കാരെ ഉം വെറും അടുപ്പില്ലാത്ത വെറും ഗ്യാസ് ഉള്ളോ രൊക്കെ എന്താങ്ങന് ത്തോലൊക്കെ ഗതികേടന്നെല്ലേ ഇത്
പിന്നെ കേതേട്ന്ന് പരിക്കെ പറയാണ്ടോ
അതാണേ ഇങ്ങനെ കെതേടെ
ഏഹ് എങ്ങനെയയാലും ഓരോരോ കഷ്ടക്കാലം മളെ
ആതാണേ ഓരോരോ കഷ്ടങ്ങൾ ഹ്
ഞാണ്ട് ഗ്യാസിന് ബുക്ക് ചെയ്തിട്ട് എന്നാ കിട്ടണാവോ
ആഹ് അതാണേ ങ്ങക്ക് എത്ര മാസം നിക്ക ഗ്യാസ്
നിക്ക് ഇപ്രാവശ്യം മൂന്ന് മാസം നിന്നുക്കുണ്
മൂന്നു മാസം നിന്നുകുണ് അങ്ങനെയൊക്കെ നി ക്കായാണെങ്കിൽ നമുക്ക് പെട്ടന്ന് കിട്ടും ഇത് ഈ മാസം മാസം കഴിയ്ണോൽക്കൊക്കേണ് കെതേട്
മറ്റെതൊക്കെ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടാവുമ്പളേ ഒന്നര മാസം നിന്നീന്നുള്ളൂ ഞങ്ങൾക്ക്
ആഹ് ആഹ് അപ്പൊ കടിയോലൊക്കെ ഉണ്ടാക്കേണ്ടിരുംലേ
ആഹ് അപ്പൊ ഒരു മാസൊക്കെ പോവൊള്ളേ എല്ലാതും ഈ ഗ്യാസ് മ്മെ വെച്ച്ട്ടല്ലേ ഉണ്ടാക്കാ
അതാണേ ഈ പ്പൊ എന്താ കരണ്ട് കൂടിയോണ്ട് നിർത്തിക്കാ ഗ്യാസ് കിട്ടാഞ്ഞിട്ടോണ്ടാ
അല്ല ഗ്യാസ് കിട്ടായിട്ടല്ല, ഇപ്പോ കച്ചോടം ഒഴിവാക്കി കച്ചോടം ഇല്ലായിട്ട് ട്ട് ഒഴിവാക്കിയിട്ട് പ്പന്റെ പുയാപ്പളാ പുറത്ത് പോയിട്ട് പണി എടുക്കാണ്. കൂലി പണിക്ക് പോവാണ് അങ്ങനെ വന്നാലേ മൊതലാവുള്ളൂ അ ല്ലാതെ നമുക്ക് മൊതലാവൂല
അതാണേ മറ്റന്നാ
ആഹ് അപ്പൊ ഈ കടം ഇങ്ങനെ പീടേല് കൊടുക്കണ പൈസ ആവാണേ
അതാണ് നമ്മുക്കിപ്പോ ഒരു കടിമ്മന്നു പ്പോ വല്ലാതെന്നും കിട്ടും ചെയ്യൂ ലേ
ഇല്ല ജ് എന്താ കിട്ടാ പത്ത് റുപല്ല കിട്ട ഒരു റുപ്പയില ലാഭം കിട്ടൂലടി
ആഹ് അതാണ ഒന്നുല്ല നമ്മളെ മ മല്ലിക്കോട് വേറെ
ആഹ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങള് കച്ചവടം ഒഴിവാക്ക്യാളി, ഇങ്ങൾ കൂലിപ്പണിക്ക് പൊയ്ക്കോളി ന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കിച്ചതാണ്
ആഹ് ആഹ് ഇന്ന ശരിട്ടോ
ആഹ്